ഹലോ കേൾക്കു
ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ആ ഉണ്ട്.
എന്താ വർത്താനൊക്കെ?
എന്ത ആഹ് സുഖമായിട്ടിരിക്കുന്നു അവിടെ എന്തോണ്ട്?
ഇവിടെ സുഖാണ് സുഖാണ് എല്ലാർക്കും സുഖാണ്
ആഹ് മഴയൊക്കെ ഉണ്ടോ?
ആഹ് മഴണ്ട് മഴ ഇന്ന് രാവിലെ തുടങ്ങീണ് മഴ പ്പ വൈകുന്നേരായപ്പൊന്ന് കൊർഞ്ഞിപ്പോ അവിടെ മഴണ്ടോ?
ആഹ് ഇവിടേം രാവിലെ നല്ല മഴയായിരുന്നു
ആഹ് ആഹ് ആഹ്
കൊറച്ച്
ഉം
അറി
അ ശരി ഉം ന്ന്പ്പൊ മുറ്റത്ത്ക്കൊന്നർങ്ങാ മക്കള് രണ്ടാള്ണ്ട് രണ്ടാളും സ്കൂള് പോ ആഹ് അതെ അതെ
മഴയൊക്കെ മഴയായിട്ട് സ്കൂള് തുറപ്പും മഴയെ ക്കെ ആയത് കൊണ്ട് ഉം ഭയങ്കര രാവിലെ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ
ക്ക അതന്നെ നല്ല തിരക്ക സ്കൂള്ള് പറഞ്ഞയക്കലും ബലെ വിളിച്ചൊ ത്തലും പിന്നെ ഉം സ്കൂൾക് സ്കൂള് തൊർന്നൊര ക്ക്ണ്ടാവല്ലോ മായാവുമ്പോ മക്കൾക്ക് എണീക്കാനും കൊ ച്ചു മടിയാണല്ലോ
അതെ മഴയാന്നേ കെടന്നൊറങ്ങാൻ നല്ല സുഖമാണ് നി തുണി യൂണിഫോമുകള് ഒക്കെ ഉണങ്ങുന്ന കാര്യമാണ് ഭയങ്കര ബുദ്ധിമുട്ട്
ആ അതെല്ലെ അതെ ഇനിപ്പോ എന്നും യൂണിഫോമ് വാണല്ലോ അപ്പൊ പിന്നെ നമ്മള് അലക്കിടാഞ്ഞാല് ശരിയാവൂലല്ലോ ന്നാലല്ലേ ഉണങ്ങൊള്ളു ആ നിപ്പൊ അങ്ങനെ അയേൺ ചെയ്യണങ്കിലിപ്പൊ ക രണ്ടും ണ്ടാവൂല പ്പൊന്നിടിം മായൊകായനോടെ പ്പൊ രാവിലെന്നെ കരന്റും പോയിന് പ്പൊ വൈകുന്നേര വന്നെ ന്തോ കാറ്റിനെയ് മരക്കൊമ്പൊക്കെ വീണ് പൊ ട്ടീട്ട് പ്പൊ ലൈനിപ്പളാ ശരിയാക്കിയത് ന്നിട്ട് വെള്ളൊന്നുല്ലായിരുന്നു
ഓ ഇവിടെ ആണെങ്കിൽ ഇവിടെ ലൈന്റെ പണി നടക്കുന്നത് കൊണ്ട് മഴയാന്നേലും ഇപ്പൊ അവര് ചെയ്യുവ ഒന്നെട വിട്ട ഒന്നട വിട്ട ദിവസള്ളൂ കരണ്ടുള്ളത് രാത്രി മാത്രേ അല്ല കണ്ടിന്യൂ ഉള്ളത് ഉം പിന്നീ മഴയായി കഴിയുമ്പോഴത്തേക്ക് മ പ്പം പൊടിയുന്നത് സാധാരണമാ ഇനിയിപ്പോ കൊറച്ച് ഉരുൾപൊട്ടല് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ വന്ന് കഴിഞ്ഞാൽ
ഉം അതെ ഓഹോ ഉം
ആ അവിടെയൊക്കെ മലയെ മലയും
ആ ആ മലണ്ട് മലന്റൊക്കെ കുറച്ച് താഴായിട്ടാണ് ഞങ്ങള് ഉം അപ്പൊ ഉം ആ പേടിക്കണം അതന്നെ അതന്നെ ഒരു ഇങ്ങനെ കല്ലും മണ്ണൊക്കെ അയ്ന്റെയൊക്കെ എട്ത്ത് ഒര് ഒഴിവാക്കിയിട്ടാണ് നമ്മള് വീടൊക്കെ ണ്ടാക്കിയത് അപ്പോ ഇവിടെ കൊരുവിധം മലയ് നി അപ്പൊക്കെ സൈറ്റ് ആക്കിയാണ് എല്ലാരും വീട്ണ്ടാക്കിയതേ അപ്പ അതിന്റേതായ ഒരു പേടിണ്ടാവും ഏതാലും ഈ പാറയും കല്ലൊക്കെയേണല്ലോ പ്പൊ ഭൂമിന്റെ അത്താണി
ആഹ്തെ ഇവിടെ അങ്ങനെ മഴയായാല് അങ്ങനെയുള്ള വിഷയങ്ങളില്ലേ എന്റെ സ്ഥലത്ത് പക്ഷെ നമ്മക്ക് വേറെ സ്ഥലങ്ങളിലൊക്കെ ഉരുൾ പൊട്ടൽ വരുമ്പോഴത്തേക്ക് ആറുണ്ട് ആറ്റിലൊക്കെ വെള്ളം കേറിയാല് നമ്മള് താമസിക്കുന്നിടുത്തൊക്കെ വെള്ളം ഉണ്ടാവും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളേ ഉള്ളൂ
അയ് ശരി പിന്നെ വേനലായാല് വെള്ളണ്ടോ ങ്ങക്ക് കെൻറ്റ്ൽ വെള്ളണ്ടോ വേനലായാല്
വേനലായാൽ നല്ല വെള്ളമുണ്ട് വീട്ടിലെ കെണറ് പറ്റൂല ഉം അന്നാല് ചെല സ്ഥലങ്ങളില് ചെലപ്പോഴ് ഹ് ഒത്തിരി പൊക്കൊള്ള സ്ഥലങ്ങളിലൊക്കെയാണെങ്കിൽ വെള്ളം പറ്റാറുണ്ട്
അഹ് ശരി
ഉം പിന്നെ ഈ മഴ ക്കാലം വന്ന് കഴിഞ്ഞാല് ഈ കണ്ട കുണ്ടടുത്ത് പുഞ്ചയുണ്ട് പുഞ്ചയിലൊക്കെ വെള്ളം കേറും അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്
ഏ ഉണ്ട്ണ്ട് ഉണ്ട് കൊഴപ്പില്ല നല്ല ആൾക്കാര് നല്ല കൊഴപ്പൊന്നുല്ല
അത് ശരി നല്ല ആട്ടുങ്ങട്ടും നല്ല സഹകരണള്ളോ
അതെ അതെ അതെ ഏഹ് പിന്നെ ഉം എ ന്താ മഴേ രാവിലെ കുഞ്ഞുങ്ങളെയൊക്കെ വിട്ട് കഴിഞ്ഞാ പിന്നെന്ത്‌ പരിപാടി
പിന്നെ വീട്ടില് ഓരോ പണിങ്ങനെട് ക്കും പിന്നെന്ന് കറണ്ടില്ലാത്തിനോട്‌ന്ന് ഫുള്ള് പണിയായിരുന്നു കാരണം ടാങ്കില് വെള്ളല്ലേര്ന്നു അ പ്പോന്ന്ലക്കലും മു ക്കലൊക്കെര്ന്ന് കേണറ്ന്നോക്കെ കോര്യാട്ടാണ് അല്ക്യത് അപ്പൊന്നൊരുപാട് സമയം പിടിച്ചു എല്ല ത്തിനും
കുഞ്ഞുങ്ങക്ക് മഴയത്ത് സ്കൂള് പോവാനൊക്കെ ഭയങ്കര ഇഷ്ടവാണോ
ആ അതെ അതെ അഹ് പിന്നെ കൊടിം ഉം ബേഗും പ്പൊ സ്കൂള് തൊറന്നതല്ലേ പുത്യേ ബേഗ ഗും കൊട്യോക്കെയ്ട്ടേ നല്ല ആവേശല്ലേ പോവാനും ഉം രാവിലെ എണീക്കാൻ കൊറ്ച്ചൊരു ബുദ്ധിമു ട്ട്ണ്ട് മൈനാ കഴിഞ്ഞാ പിന്നെ
ആ സ്കൂള് സ്കൂളോ പ്പള്ങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് പേടിയ മഴക്കാലം മഴക്കാലം അതാണ് മഴയാണൊ മു
ആഹ് മാഴേണ് മുന്നിൽ അതന്നെ ഇപ്പം മഴ പെയ്യുമ്പോ അതല്ല ഈ കാറ്റാണല്ലോ കൂടുത നല്ല കാറ്റു ഇടിയാണല്ലോ അതാണ് പേടി
ആ പക്ഷേ ഇവടെ ഇടി മിന്നില് വല്ല്യ കൊഴപ്പ ഇല്ല
ഉം ഉം
ആ പിന്നെ കാറ്റ് കാറ്റുണ്ട് നല്ല കാറ്റുണ്ടാവും അ പിന്നെ മഴയി ഇനിയിപ്പ പത്രങ്ങളിൽ കാണാം ചക്രവാത ചുഴി, ന്യൂനമർദ്ദം പ്പ രണ്ടൂസം അടുപ്പിച്ച് തന്നെ മഴ
ആ തെ തെ തെ ശരിയാ
പണ്ടൊക്കെ നമ്മള് സ്കൂളിൽ പോന്ന സമയ നമുക്ക് വീട്ടിലെ ആ ഒരു സിറ്റുവേഷൻസ് ഒന്നും ന ക്കറിത്തില്ലല്ലോ അവര് തുണി ഒണക്കുന്ന ബുദ്ധിമുട്ടുകളൊന്നും നമ്മക്കറിഞ്കൂടായിര്ന്നു പ്പ നമ്മക്ക് സ്കൂളിൽ പോന്ന പിള്ളേർ ക്ക് മഴയത്ത് പോവുന്നെ നല്ല രസവാണ്
അതെ അതെ അതെ പിന്നെ ഞമ്മക്ക് ഞമ്മളെ കാലത്തൊന്നും ബാഗുകളൊന്നും ല്ലായിരുന്നു ഏഹ് കവറ് അല്ലെങ്കിൽ കൈയിൽ ക്കെ പിടിക്ക്‌ണ പിന്നാ ങ്ങനൊക്കെ ആ പിന്നെ ഇപ്പത്തെ സൗകര്യങ്ങളൊന്നും അന്നില്ലായിർന്നു ഏഹ്
ഇല്ലായിരുന്നു ഇപ്പം മേത് പടിക്കെ നിന്നുംസ്കൂൾ ബസാന്നെങ്കിൽ സ്കൂൾ ബസ് വരാ അല്ലെങ്കിൽ വീ തിൽ ന്ന് വണ്ടിയിൽ കൊണ്ട് വിടും റെെയിൻകോട്ടുണ്ട് മഴയുടെ ആ ഒര് ത് ബുദ്ധിമുട്ട് അവരറിയുന്ന് ല്ല
ആഹ് ശരിയാ പിന്നെ പിന്നെ അന്ന് അത് ശരിക്കും റോഡ് തന്നെയല്ലല്ലോ ഒക്കെ എങ്ങനെ ധാറൊന്നും ചെയ്യാത്ത റോഡ്ന്ന് വന്നതെ സ്ഥലങ്ങനെ സ്ലിപ്പ് ആയി പോവേന് പിന്നെ മലിം കുന്നൊക്കെ കേറി
ചെള്ളൻ വെള്ള ഇങ്ങനെ തുണിക്കാത്തവരായി
അതെ അതെ അതെ ഉം അതെന്നാ അന്ന ഒക്കെ നല്ല പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റോ അല്ലെങ്കിൽ ക്രീം കളറ് ഒക്കെ അല്ലേ ഉണ്ടാവല് ശരിന്നെ യൂണിഫോമും ഒക്കെ ഉം
ഇന്ന് പിന്നെ ഇപ്പോള് ചക്ക പിന്നെ മിക്കവാറും സ്കൂളുകളിലെല്ലാം ഇപ്പോഴാെന്നുണ്ടെങ്കിൽ എന്താ ഈ കറുത്ത കറുപ്പ് അല്ലെങ്കിൽ മെറൂണ് അല്ലെന്നല്ലെങ്കിൽ ചാര കളർ ഒക്കെ ആ പാൻ്റ്സ് ആക്കിയത് കൊണ്ട് കുഴപ്പല്ല പിന്നെ ചെ കായതു കൊണ്ട് വല്ല്യ അഴുക്ക് പിറ്റിയാലും അധികം അറിയൂല്ല
ഉം പ്പത്തെ കാലംഞ്ഞാല് ആഹ് മക്കള് ഷന് പോയണ്ട് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് സ്കൂളൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണ് പോവാൻ സുഖമാണ് ഒരു അഞ്ച് മിനിറ്റ് മതി ആ ഇ നോക്കിയാൽ കാണും സ്കൂളൊക്കെ അപ്പൊ മക്കൾക്ക് സുഖാണ് എല്ലാ ത്തിന് നമ്മക്ക് മീറ്റിങ്ങിന് പോവാനും എല്ലാത്തിനും സുഖാണ് എന്താ അ സ്കൂൾ അടുത്ത് ആകുമ്പോ അങ്ങനെയാണല്ലോ
അതെ അതെ
അതെതെ നിങ്ങൾക്ക് ദൂരം ഉണ്ടോ
ആഹ് ഇല്ല ഇല്ല അത് കുഞ്ഞുങ്ങൾ എന്റെ വീട്ടിൽന്ന് തൂരെ പോണ ആരോ ഹസ്ബൻഡിന്റെ വീട്ടിന്ന് അടുത്താണ് എന്റെ വീട്ടിൽ നിന്ന് ഇച്ചിരി ദൂരം പോവണ്ടതാ സ്കൂളിലോട്ട് ഉം കൊഴപ്പില്ല ആ അത് ട്യൂഷനും കാര്യങ്ങളും ഒക്കെുണ്ടോ കുഞ്ഞുങ്ങൾക്കും പിന്നെ അതും അടുത്ത് തന്നെയാണ് വീടിനടുത്ത് തന്നെയാണ് പിന്നെ സിലബസുകളൊക്കെ ആ ഫുഡ് ഇല്ല ഇല്ല ഫുഡ് ഇത് മറ്റേ നമ്മുടെ അല്ലാത്ത സ്കൂളാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് അവിടെ ഫുഡ് അവർക്കില്ല ഉം അപ്പം ഫുഡ് കൊണ്ട് പോണം മറ്റേ സ്കൂളിൽ നമ്മുടെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളെ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുമ്പോ നമുക്ക് ഫുഡ് കൊു പോവണ്ട നല്ല സൗകര്യങ്ങള ഉണ്ട്ത് ഗവൺമെന്റിനാണ് ഇപ്പോ നല്ല നല്ല
ആ അല്ല ആ എല്ലാ ഐറ്റംസും ഉണ്ട് ആ അതെ നമ്മളായുന്ന ഒരു ചെറുുവായിറും ചോറൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പൊ ക്ക പല ഐറ്റംസും ആയില്ലേ ഫുഡൊക്കെ ഇടക്ക് ബിരിയാണി ഉണ്ട് ഉം അതെ
പിന്നെ ഇതുലെ സ്കൂളിൽ തന്നെ പുസ്തകങ്ങൾ കൊടുക്കുന്നുണ്ട് യൂണിഫോം കൊടുക്കുന്നുണ്ട് ചില ചില കൊച്ചു സ്കൂളുകളിലൊക്കെ യൂണിഫോമുകൾ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് പിന്നെ ടെക്സ്റ്റ് ഫ്രീയണ് ആ ചെലവുകള്
ഉം ആഹ് ആ അതെ അതെ അതെ ഉം ഉം ശരിയാണ്
ആ പിന്നെ
പിന്നെ നല്ല നല്ല സ്കൂള് നല്ല പരിപാടികളും ഉണ്ടല്ലോ ഇപ്പൊ ഗവൺമെന്റ് സ്കൂ
ആ ഗവൺമെന്റ് സ്കൂളിൽ ഒത്തിരി പ്രോഗ്രാമുകളണ്ട് എല്ലാ എന്ത് എന്ത് പരി എന്ത് പ്രത്യേ പ്രത്യേകതയുള്ളൊരു ദിവസം വന്നാല് അതിനെപ്പറ്റി ഇപ്പൊ ഇന്ന് ലോക പരിസ്ഥിതിനമായിരുന്നു അപ്പോൾ ഇന്ന് ഇന്നിപ്പോ സ്കൂളുകളെല്ലാം ഗവൺമെന്റ് സ്കൂളിലല്ലാം വലി വലിയ പരിപാടികളാണ്
ആ അതെ അതെ ഉ ആ അതെ ആ അതെതെതെതെക്ക് നല്ല മോട്ടിവേഷനും കാര്യങ്ങളക്കെ കൊടുത്ത് ണ്ട് അതെതെ ഉ അകുറിച്ച പിന്നെ ഓരോ തൈ നടാന്ന് പറയുമ്പോ ഓൽക്കന്നെ ഒരു നല്ലൊരു ഇതാണല്ലോ ഉ ഒരു പോസിറ്റീവ് ആണല്ലോ അതെ അതെ
പിന്നെ ആ മഴയത്ത് ഈ തൈകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കിളിക്കും ചെയ്യും
ആഅതെ അതെ അതെ ആ അതെ പിന്നെ അവർക്ക്ന്നെ സ്വയം കുയി നക്ക്പോ ഒരു കുഴിച്ചിടുബൊ ഓൽക്ക് അതിന്റേതായ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ മക്കള് കൊറെ കാലം കഴിയ്പ പറയല്ലോ ഞാനത് ചെയ്തതായിരുന്നു ഞാൻ നട്ടതായിരുന്നു അതെ അതെ അതെ അതെ അത ഇതാണ് ഉ പിന്നെ ഒരു മണ്ണുഅയി മറ്റുള്ള ഒരു ബന്ധം അതുണ്ടാവും ഏ അങ്ങനെയൊക്കെ മ്മക്കള് ഇപത്തെ കാലത്ത് മക്കള് മണ്ണിൽലുള്ളർ കളിയും കാര്യങ്ങളൊന്നുംല്ലേ നമ്മള് കാലത്ത് നമ്മ ഒരുപാട് കളികളുണ്ടായിരുന്നു ഇപ്പൊ ഫുള്ളും മക്കള് ഫോണും കാര്യങ്ങളുംല്ലേ അതെ ഉ ഇപ്പൊക്ക നമ്മളാ ഒരു അന്നത്തെ ആ ഒരു എന്താ പറയാ ഉം മാനസികാവസ്ഥ അല്ല നമുക്ക് എല്ലാ ഒരു അമ്മൻറ അച്ഛ്ൻറെ ഒക്കെ വിഷമങ്ങൾ മനസിലാക്കാനുള്ളൊരു കഴിവുണ്ടായിരുന്നു ഇപ്പത്തെ മക്കൾക്ക് അങ്ങനൊരു
ഇല്ല ഇപ്പൊ അങ്ങനെ ഇല്ല
ആ ഉം അങ്ങനെയൊക്കെയെ കാര്യങ്ങൾ ഉ ംഎന്നായിക്കോട്ടെട്ടോ എന്നാൽ ശരിട്ടോ
ഏതോ
എന്നാൽ ശെരി എന്നാല് ഓക്കേ എന്നാല് പിന്നെ വിളിക്കാം ശരി